ഹലോ
എന്തെടക്കെ വരുന്നു
വെറുതെ ഇരിക്കരിതോ
സഖണോ
ഓ സുഗം
ആഹ്
അവിടെയോ
ഓ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു പി പിള്ളേരും വിരുന്നരൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക്ങ്ങനെ കഞ്ഞീ കറിയൊക്കെ വെച്ച് കളിക്കുക
മ്മ്
അപ്പൊ അത് കണ്ടപ്പോ നമ്മള നമ്മളെ കുട്ടിക്കാലം കൂടി ഇങ്ങനെ ഇങ്ങനെ ഓർത്തു പോയി നമ്മൾ കളിച്ചുകൊണ്ടിരുന്നതും
അഹ്
സ ഇപ്പൊ ഒട്ടുമിക്ക പിള്ളേരും ഫുൾ ഫോണിലല്ലേ ഫോണിലായതുകൊണ്ട് അവർക്ക് ആത് ആ ഒരു പുറത്തുള്ള കാര്യങ്ങളൊന്ന് എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ അവർക്കൊരു ഉഷാറില്ല നമ്മള വെച്ചാൽ നമ്മളെ കാലഘടത്തൊന്നും ഈ ഫോണും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊണ്ട് ഇഷ്ടംപോലെ ഒരേ പ്രായത്തിലുള്ള പിള്ളേരുണ്ടല്ലോ അപ്പറ അപ്പറ ഇപ്പ്രൊക്കെ ആയിട്ട്
ഉം
ധാരാളം വയലുകളും ഓടിക്കളിയും എന്തൊക്കെ കളികളായിരുന്നു അല്ലെ
അതെ
ഉം
കഞ്ഞിയും കറിയും
അതെ അടുപ്പുണ്ടാക്കലും മണ്ണ കൊണ്ട്
ഉം
അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത്
ഉം
നിങ്ങളെന്താ കളിയിലക്കായിരുന്നു നിങ്ങളെ കുട്ടിക്കാലത്തില്
കഞ്ഞീ കറി വെച്ച്കൽക്കയിരുന്നു
ഉം
മണ്ണ് വെച്ചിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കളിക്കിയിരുന്നു
ഉം
പിന്നെന്താ അങ്ങനെ കൊറെ കളികള് സാറ്റ്
ആഹ്
പോലീസും കള്ളനും
ആഹ്
അങ്ങനെങ്ങനെ കൊറെ കളികള് ആക്കാൽത്ത് ഫോണ് ഇണ്ടായിര്ന്നീലല്ലോ
അതെ ആഹ് നല്ല രസായിര്ന്നു പിന്നെ ഒത്തിരി പിള്ളേര്ണ്ടായിര്ന്നല്ലോ ഇപ്പത്തെ സാഹചര്യത്തില് പൊർത്തേക്ക് എറങ്ങാൻ പറ്റില്ലല്ലോ വെയിലല്ലേ അതോണ്ട് ഇപ്പത്തെ പിള്ളേർക്ക് വെയില ത്ത് പോയിര്ന്ന് കളിക്കാനും പറ്റില്ല
ഉം ഫോണില് തന്നെയാ ഇപ്പത്തെ കുട്ടികൾ
അതാ അതാ പൊറത്തു പോക്കാൻ പറ്റാത്തോണ്ട് വീട്ടുകാര് എന്താക്കും അകത്തിടും അകത്തിട്ട് ഫോണില് കളിച്ചോളാൻ പറയും അല്ലെ ടി വി അങ്ങനെയുള്ള കാര്യങ്ങളാ ഇവിടെ ഇപ്പം കൂടുതല്
ഉം
പിന്നെ ഞങ്ങളെ വെക്കോഷനൊക്കെ ഈ രണ്ട് മാസത്തെ വെക്കേഷൻ ഉണ്ടല്ലോ സ്കൂൾ വെക്കേഷനൊക്കെ അമ്മ വീട്ടിലും അച്ഛൻ വീട്ടിലൊക്കെ പോയി നിന്നാ ഒര് ഒത്തിരി പിള്ളേര് ഉണ്ടല്ലോ എല്ലാ രും കൂടീട്ട് നല്ല എന്താ പറയാ കഥ പറച്ചിലും കളികളും എല്ലാ ആയിട്ട് നല്ല രസമായിരുന്നു ഇപ്പൊന്നും പിള്ളേർക്ക് എവിടേം പോവണ്ട
ഫോണെണ്ടേൽ ഫോണും വീടും മാത്രം മതി.
അതെ പിന്നെ ഇപ്പൊ കൊറേ പാർക്കും മളൊക്കെ വന്നോണ്ട് എടക്കൊന്നു അവരെ ഒന്ന് പാർക്കിലോ ഒന്ന് മാൾലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടങ്കിൽ അവർക്ക് സ്വർഗ്ഗമാണ്.
ആണ്.
പക്ഷെ നമുക്കാ സമയത്ത് പാർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ
അപ്പത്തെ കാലത്ത് കൊറെ കുട്ടികളും ഉണ്ടായിരുന്നു
അതെ ഇരുന്നുകളി, അക്കുത്തിക്കളി പിന്നെ അക്ക് കളിയൊക്കെ എന്തോരം തൊങ്ങി കളിച്ചിട്ട് ഉണ്ടല്ലേ പിന്നെ അമ്പാലാം എന്ന് പറഞ്ഞൊരു കളിയുണ്ട് അറിയോ കളിച്ചിട്ടല്ലേ ഞങ്ങള് കളിക്കുവാരുന്നു അമ്പാലാ വയലാണ് വയലിന്റെ ഒരു മൂലയില് കുറെ ആൾക്കാര് കൈപിടിച്ചു നിൽക്കും ഇപ്പറത്ത് കോണിലും ആൾക്കാര് കൈ പിടിച്ച് നിന്നിട്ട് അങ്ങനെ വലിച്ചിടും
ഉം
വലിച്ച് ഇങ്ങനെ ആരാ ഏറ്റവും കൂടുതല് ശക്തീയില് വലിക്കുന്നെ നോക്കീട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു.
ആണല്ലേ
ഉം അതൊക്കെ ഒരു കാലം സത്യം പറഞ്ഞാൽ ഇപ്പഴത്തെ പിള്ളേർ ഒരു എൻജോയ്മെന്റ് ഒന്നുല്ലാട്ടോ പൊറത്തിറങ്ങിട്ടുള്ള യാതൊരു വിധ കളിയും കാര്യങ്ങളൊന്നുല്ല. കൊറെ ഫുട്ബോള് ഇപ്പമുണ്ട് ഫുട്ബോള് കളി ക്രിക്കറ്റ് കളി എന്നുപറഞ്ഞാല് ടീമായിട്ട് പോന്നതൊക്കെയാ
ഉം അങ്ങനെയാ ഇപ്പൊ കുട്ടികള് പൊറത്തിറങ്ങാറ്ള്ളൂ
അതെ കൂടുതലും വെക്കേഷനൊക്കെ ആയിരുന്നു നമുക്ക് എല്ലാരും കൂടി ഒത്തുചേരലും അത് തന്നെ ഭയങ്കര രസല്ലേ കാരണം വല്ലപ്പോഴും അല്ലേ ഒത്ത്ചേരുന്നൊള്ളൂ അങ്ങനെയായിരുന്നു പൊയ്ക്കോണ്ടിരുന്നത് നിങ്ങൾക്ക് അവിടെ വേറെ ഫ്രണ്ട്‌സ് ഒക്കെ ഉണ്ടാരുന്നോ?
ഓഹ് ഇഷ്ടം പോലെ
ആണോ? ആണു അല്ലെ
അതെ
പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കളി, അച്ഛനും അമ്മയും കളി
ആഹ് ഓരോ സ്ഥലങ്ങളില് പോയിട്ട് ഓരോരോ സാധനങ്ങള് വെച്ചിട്ട്
കടയൊക്കെ വെച്ച് കളിക്കുന്നെല്ലേ? കടയൊക്കെ വെച്ചി ട്ട് എല്ലാ പൈസെക്കെ ആക്കീട്ട് ചെറിയ പൈസ പത്ത് രൂപ ചെലേത് ഇരുവത്
ഉം
അങ്ങനെയാരുന്നില്ലേ
ഉം ആയിരുന്നു
ഉം ഒരു രസായിരുന്നു
ഉം ഇപ്പത്തെ കുട്ടികൾക്ക് അതൊന്നും അറീല
ഇല്ല
ഓല വെച്ചിട്ട് പല പല സാധനങ്ങൾ ഇണ്ടാക്കുന്നു കണ്ണടയും വാച്ചും
അതെ കണ്ണട വാച്ച് പന്ത്
ഉം ആഹ്
ന്നട്ടാ പമ്പരം കൊണ്ട് കേറുന്നില്ലേ
ഉം
ഓടിക്കളി
രസായിരുന്നു
അതെ അതോന്നും ഒന്നും ഇപ്പത്തെ പിള്ളേർക്ക് ഇല്ലേ ഇല്ല പിള്ളേര്ക്ക് അപ്പറേ ഇപ്പറേ നിന്നിട്ട് ഏഹ് ഫോണില് ഗെയിം കളിക്കണം
ഉം ഫ്രീ ഫയറ്
ഉം
ഗെയിം ഇപ്പം കൊറേ ഗെയിമ്ണ്ടല്ലോ റോബോട്ടിന്റെ
ഉം
മറ്റേ എന്താ കളീന്റെ പേരെന്താ ഉം ഏഹ് ഏഹ് കൊല്ലുന്നത്
ഫ്രീ ഫയറ്
ഫ്രീ ഫയറ് അയിനു മുന്നേ വേറൊരു പേരാര്ന്നിലേ ഫ്രീ ഫ്രയ പബ്ജി പബ്ജി
ആഹ് പബ്ജി
ആഹ് അതൊക്കെയാര്ന്നല്ലോ കളി മൊബൈലയിന് കുട്ടികള് അഡിക്റ്റഡ് ആണ് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രായിരിക്കും നമ്മള് എത്തിട്ടുണ്ടാവുള്ളൂ
അതെ ഇപ്പത്തെ കുഞ്ഞു ക്കുട്ടിയേൾക്കൊരു ഫോൺ കൊടുത്തിട്ടാണ് ഭക്ഷണം കഴിപ്പിക്കുന്നത്
ആഹ് അതും വാരി കൊടുക്കണം
വാരി കൊടുക്കാണെല് എത്ര ഭക്ഷണം വേണേലും കഴിക്കും ആഹ് ഒരു ഇതിലാണ് പിള്ളേരൊക്കെ
ഉം
നമ്മളെന്താലും നല്ല മാറ്റാണ് നമ്മളെ ഇതും ഏഹ് നമ്മളെ ഒരു തലമുറയും ഇപ്പത്തെ ഈ ഒരു തലമുറയും തമ്മില് ഭയങ്കരായിട്ടുള്ള മാറ്റങ്ങളുണ്ട് ല്ലേ അവർക്ക് പറഞ്ഞ് കൊടുക്കാനും പറ്റില്ല അവർക്ക് പറഞ്ഞ് കൊടുത്താലും മനസ്സി മനസ്സിലാവില്ല നമ്മളെ കാലഘട്ടോ അവരുടെ കാലഘട്ടോ തമ്മില് മനസ്സിലാവില്ല
ഉം നല്ല വ്യത്യാസം ഉണ്ട്
അതെ അത് ഭയങ്കര രസമായിരുന്നു ആ കാലങ്ങളിലേക്കൊന്നും ഇനി തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം മാത്രം അല്ലേ പല ചെറുതാവുമ്പും ചിന്തിക്ക ഈശ്വര എങ്ങനെങ്കിലും ഒന്ന് വലുതായി വലുതായപ്പോ ചിന്തിക്കും ആഹ് ഇങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് എന്താ യാതൊരുത് ഉത്തരവാദിത്വം വേണ്ട ഒന്നും വേണ്ട എണീക്ക കുളിക്കുക ഭക്ഷണം കഴിക്ക ക്ക കളിക്ക അത് തന്നെയായിയിുന്നില്ലേ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് സ്കൂള പോകാനായി. പിന്നെ അവര് പഠിക്കണം എന്നുള്ളത് മാത്രല്ലേ ഉണ്ടായിരുന്നുള്ളു. അ വേറെ ഒരു കാര്യങ്ങളുംല്ല. അതെ പിന്നെ എല്ലാം സ്ട്രോങ് ആല്ലോ കുറച്ചുകൂടി പഠത്തൊക്കെ സ്ട്രോങ്ങ് ആക്കിയില്ലേ. പിന്നെന്തൊക്കെ ഓർമ്മ കുട്ടിക്കാലം എന്ന് പറുമ്പോ?
പിങ്ങ എന്താ ഇങ്ങനെ, ഫസ്റ്റ് നോർമലി എന്താ കസിൻസ് ഒക്കെ കൂടെ ഒത്തുകൂടുന്നത്
അതെ
എല്ലാവരും വരും, അല്ലേൽ ഇവിടെ നിന്ന് എല്ലാവരും അങ്ങോട്ടേക്ക് പോകും.
ആം എല്ലാരും ഒരു വീട്ടിലങ്ങ് കൂടൂലേ അല്ലെ രാത്രി ഉറക്കം ഇല്ലാണ്ട് കഥപച്ചിലും. സ്വകാര്യം ആഹ സ്വകാര്യം പറയലും. അതെ അതെ ആഹ, എന്ത് രസം ആയിരുന്നു.
ഉം ഉ...
ഉച്ചയ്ക്ക്ക്കെ അമ്മമാർക്ക് ചോറ് വെക്കണെങ്കിൽ ഒരു കലം ചോറ് വൈകുന്നേരത്തേക്ക് തികയില്ലായിരുന്നു. കളിയും കഴിഞ്ഞ് വിശന്ന് വന്ന് ചോമ്പാ നല്ലോണം ഭക്ഷണം കഴിക്കുവല്ലോ.
ഉം
ആറുമാതിച്ച് വരുമായിരുന്നല്ലേ!
ഉം
അത്ര നമക്ക് സ്വകാര്യം പറയാനൊക്കെ കിട്ടുന്നൊ ഒരു അവസരം ആയിരുന്നില്ലേ ഈ വെക്കേഷൻന്ന് പറയുന്നത്! അല്ലെ പരസ്പരം സ്വകാര്യം പറച്ചിൽ സ്കൂളുകളിലെ ക്ലാസ്സുകളിലെ അല്ലേ?
കുറെേ ഇഷ്ടം പോലെ കഥകൾ ഉണ്ടാവായിരുന്നു.
അതെ പറയാൻ ഇപ്പഴത്തെ പിള്ളേർക്ക ഒന്നുമില്ല, കഥകളൊന്നുമല്ല കുറെേ ഫോണിലുള്ള കാര്യങ്ങള് ഷെയർ ചെയ്യ, റീൽസ് ഷെയർ ചെയ്യ
ഉം
അങ്ങനെയുള്ളത് മാത്രേ ഉള്ളൂ, ഉ ശരിട്ടോ
ആഹ ശരി
ആ ഓക്കെ